ആഹ പറഞ്ഞൂട് ആഹ കേക്ണ്ടോ ഓ കേകൂണ്ട് കേക്കൂണ്ട് എന്തൊക്കെയാണ് വിശേഷങള് സുഖായിട്ടിരിക്കുണു കൊഴപ്പന്നൂല്യ അങ്ങനെ പോണ്ട്
ഉം ചായുടിക്കൊ കഴിഞ്ഞോ
ചായ കുടിതാ മക്കള് മദ്രസ വിട്ട് വന്നിട്ട്ണ്ട് ഓര്ക്ക് ചായ കൊട്ക്കാണ് ഇപ്പൊ അടുത്ത വരാം സ്കൂളിക്ക് ബസ് വരാൻ സമയായിക്ക്ണ്
ഏ മദ്രസപ്പം രാവിലെ
ക്ക രാ ഒരു കൂട്ടർക്ക് പിന്നെ ഒരു കൂട്ടർക്ക് വൈകുന്നേരം നാലര മുതല്
ആഹ് ഏ ശരി ഉം രണ്ട് മക്കളാ?
യറള്
ഏ എന്ത് കടി?
ദോശയും ബീഫ് കറിയും പിന്നെ ഒക്ക് കൊണ്ട്പോകാന്
മ്‌മം
ഇണ്ട് കയ്യിപ്പ് ഒപ്പേരി ഉണ്ട്.
ഏ ചോറൊക്കെ ആ ചോറൊക്കെ കൊണ്ടോവംചോറ് കൊണ്ടോണ സ്കൂളില് ഏയ് ആഹ് ആഹ് അതുകൊണ്ട് ചോറൊക്കെ വെഗംആവൂലല്ലേ ഹ്.
പാത്രം കഴുക വലിയവ ന്നെചെറിയവന്നെ വിളിച്ച് ഉണത്തുക.
ആ ആ അത് അന്നവെഗം അടിച്ചോ.
ഇല്ല ഇല്ലില്ല കുടിച്ചത്ത ക്കില്ല ഒനൊക്കെ വിളിച്ചേണത്തി സമാധാനയിട്ടെങ്കി അങ്ങനെ സ്പീഡിൽ കുടിക്കണ ഇഷ്ടല്ല. സമാധാനത്തിലൊക്കെ സാറെ മണ്ട ഇക്ക് ഒന്ന് ഒഴിവായി മറ്റേറ്റുങ്ങൾ പോണം മനുഷ്യൻ്റെ വണ്ടി പോവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വി
ആ
നിങ്ങളിപ്പ കൂടി നൂറ് ചിന്തകളഴറം.
ആഹ.
എനിക്ക് സമാധാനത്തിൽ ഇരുന്ന് കൊടുക്കാനാ ഇഷ്ടം ഉം നിങ്ങക്ക് എന്താണ് ചായക്ക്?
ഞങ്ങക്ക് പത്തീരി. പത്തിരിയും ചിക്കൻ കറിയും ഉം ഉം
എനിക്ക് മൂന്നാള്.
ഉം.
മദ്രാസ പോകുന്നവരൊക്കെ ഇണ്ടാ?
ആ ഒരാള്ണ്ട്
ഉം ഉം
ഇന്ന് പോയിട്ടില്ല പനീം തൊണ്ടവേദനൊക്കെ അപ്പോ ഇന്ന് പോയില്ല.
പനിപ്പല്ലോത്തും ഉണ്ട്. അള്ളോ അതോ, ഉള്ളൂ ഏതാ മഴ എത്ര ദിവസായി അഞ്ച് ദിവസായി മഴ തുടങ്ങീട്ട്. മഴയത് മയ വല്ലാതാ ആവുമ്പാ ഇവിടെല്ലാം മഴെയ്താല് വെള്ളം കേറും.
ആ അപ്പൊക്ക് വെള്ളം വരുവല്ലേ ഓ
ഭയങ്കര ബുദ്ധിമുട്ടാവും മഴ വല്ലാതെ പെയ്യുമ്പോ പളെന്നുര് ആഹ് കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് വന്ന്
ആ
ഞങ്ങള്‌വടെ ഇണ്ടായിട്ട്ണ്ടായിര്ന്നില്ല ഞങ്ങള് പൊറത്താണ് ഇവിടെണ്ടായിട്ടായില്ല വീട് മാത്രേ ഇണ്ടായിട്ട്ണ്ടാർന്നൊള്ളൂ ഞങ്ങള് പുറത്ത്
ഏ
ഉം ഉം
ഞങ്ങള് ഗൾഫിലാണ്
ഏ അയിശരി ഇപ്പൊ വന്നതാന്ന്ട്ട്
ആ ഇപ്പ വന്ന്ട്ട് നാലു മാസായിട്ടോള്ളു
ഏ ഇഞ് പോവ്ണ്ടോ
ഇഞ്ഞ് ഇതാ ഇൻശാല്ലാഹ്‌ കുട്ടികളൊക്കെന്ന് സെറ്റിൽ ആക്കിട്ട് പോണം വലിയർക്ക് ഇവിടുത്തെ സിലബസ് വേണന്നറഞ്ഞപ്പോ ഇങ്ങനങ്ങട് പോന്നാണ്
ഏ
ഞാൻ പത്ത് വർഷായി അവടെ ഇവിടെ നിർത്തി പോണം
ഏ അപ്പൊ വീട്ടിലാരാണ്ടാവാ ഇമ്മൊക്കെ ഇണ്ടോ
ആ ഇൻക്ക് ഇമ്മണ്ട് ഇപ്പണ്ട് ഇക്കാകാക്ക് ഇമ്മണ്ട് ഇപ്പല്ല്യ ഓല് മൂന്നാളും ഹോസ്റ്റലില് പഠിക്കാണ് കുട്ടിള് മൂന്നാളും വല്ല്യൊര് മൂന്നാളും
ഏ ഏ അയ്ശെരി ആ അപ്പൊ പിന്നെ പ്രശ്നല്ല്യല്ലലേ
ഉം ഉം മൂന്നാളെ കൊണ്ടോവുല്ല മൂന്നാളെ കൊണ്ടോവും അങ്ങനെ
അവിടെ ഇള്ള എംബസിക്കാരാണ് അവിടുത്തെ എംബസിക്കാരാണ്
ഏ ഏ
ഹസ്ബന്റ് ഇവടെല്ല ഗൾഫിലപ്പൊ
ഇപ്പ ഇവിടെണ്ട് ഞങ്ങള് എല്ലാരും കൂടി വന്നാണ് ഇപ്പ ഇവിടെണ്ട്
ഇനി എല്ലാരും ഒപ്പായിരിക്കും അല്ലേ പോവാ
അടുത്ത മാസം പോവും
ഏ നിങ്ങള് പിന്നെ പോയിട്ടില്ലേ
ആ ഞാൻ കുട്ടികൾക്കൊന്ന് റെഡിയായേന് ശേഷം
ഉം ഉം ഉം
കൊറെ നിക്കോ കൊല്ലത്ത് വരോ പിന്നെ
ഇല്ല ഞാന് കൊറ പോയിട്ടിപ്പോ അഞ്ച് വർഷം കഴിഞ്ഞാണ് ഇപ്പൊ തിരിച്ചു വരുന്നേ ഒരു കൂട്ടർക്ക് സ്കൂൾ ഉണ്ടെങ്കില് മറ്റേ കൂട്ടർക്ക് സ്കൂൾ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പോയാ ഭയങ്കര ബുദ്ധിമുട്ട വരാ അത് ഉമ്മ ഒന്ന് നോക്കും എപ്പോളും വരാരേ നോക്കാനില്ല നമുക്കതല്ല നമ്മെ കുട്ടികള കാര്യങ്ങളൊക്ക നോക്കിട്ട് വേണ്ടേ
ആ നോക്കണ്ടെ
പിന്നെ വേറെന്തൊക്കെയാണ്
ഉം നസ്മല് ഗുജറാത്തില
ആ
ഉം
പിന്നെ വേറെന്തൊക്കെയാണ് നിങ്ങള് എന്തേലും വർക്ക്ചെയ്യന്ണ്ടാ
ഏയ് ഇല്ല
ഉം
ക്കവിടെ ജോലി ഇണ്ടോ
ഓ ഞാൻ ടീച്ചറായിട്ട് വർക്കെയ്യ
ആ അയ്ശെരി ഇപ്പൊ പ്പൊ ലീവാ
ഇപ്പൊ ഞാൻ ലീവാക്കി പോന്നാണ് കുട്ട് കുട്ടികള് അവിടെ സെറ്റിലാക്കാൻ വേണ്ടി ഈ വർഷത്തെ കിട്ടില്ല അടുത്ത വർഷം
ആ ആ അത്ശെരി ആ
പിന്നെ വേറെ എന്തൊക്കെയാണ്
ഞങ്ങക്കല്ലേ വീട്ട് പോവലില്ലേ ങ്ങളെ വീട്ടു പോവലില്ലേ
ഓ ഞാപ്പോ മുഹറം നോമ്പ് ത്തരം പോയിവന്നു പോന്ന് ഇപ്പൊത് പോവല് നടക്കൂലേ കൊറേ ഒന്നുംപോയിനിക്കാൻ കയ്യൂല കുട്ടികളൊക്കെ സ്കൂളും മദ്രസേം
ആ മദ്രസയുള്ളോണ്ട് ആതന്നെ ആ
ഇക്കൊല്ലം എല്ലാരേം ഇവിടെ ചേർത്തിരുന്നു അതുകൊണ്ട് എല്ലാരും പോകുന്നവരാണ്
ആ ശെരി ആ അപ്പൊ നീയിപ്പോ ഓലൊക്കെ വെട്ടിക്കൊണ്ടോണ്ടേ?
ചെറിയ ഓലല്ലേ വീട്ടിക്കൊണ്ടാവാനൊള്ളു ഒരാള് ഇപ്രാവശ്യം മസ്റ്റായിട്ട് ഇവിടെചേർത്തി പിന്നെ ആക്കാനും പിടിക്കാനൊന്നുല്ലല്ലോ
ആ ആ ചെറിയോല് എത്രേലാ
യു കെ ജി ഒന്നാം ക്ലാസ്സ്
ഏ
പിന്നെ
ഏ അയ്ശെരി ഏ
അതെന്താ മോളോ മോനോ
മോന് എനിക്ക് മൂന്നാണും മൂന്നു പെണ്ണും
ഏ
പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള്
വേറൊക്കെ നല്ലത് ചായ കുടിച്ചിട്ടില്ല മക്കളൊക്കെ ഒന്നിതാക്കിട്ട് ചെറിയ മോളുണ്ട് രണ്ടു മാസായ മോളുണ്ട് അപ്പൊ ഓളെ ഒറക്കഴിഞ്ഞ് രണ്ടുമാസം
ഏ
ആ ന്യൂ ബോണുണ്ട് അപ്പൊ ഓള് ഒറക്കേനി ഉപ്പാക്ക് കയിഞ്ഞിട്ടാണോന്നറിഞ്ഞിട്ട് ഇങ്ങനെ നിക്കാ
ഉം ഉം
ചായകുടിക്കാൻ
ആ ശരി
ഉം ചെറിയാളെണീച്ചില്ലാ
ചെറിയാളെണീച്ച് ഞാൻ സുബഹി നിസ്കരിക്കാൻ എണീക്കുമ്പോ എന്റെ കൂടെ എണീക്കും പിന്നെ എണീച്ച് ഇ മൂപ്പര് ഇതൊക്കെ ചെയ്ത് ഡൈപ്പറൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട് പോരണാണ്
ആ പിന്നെ ഉറങ്ങാവൂലേ
ആ ഒറങ്ങ്
ആ ചെറുത് കൊറേനേരം ഒറങ്ങോ
ഇല്ല ഇല്ല ഇഞ്ഞിപ്പോ ഒരുപത്തു മിനിറ്റ് ഏറിയ ഏഴരവരെയൊക്കെ ഒറങ്ങും അത് കഴിഞ്ഞാ മുപ്പര് എണീക്കും അത് ഒരു സമയം ഉറങ്ങി കിട്ടിയാലും ഇവരൊക്കെ പോണ വരെ ഉറങ്ങി കിട്ടിയാലും നമുക്ക് സമാധാനാണ്.
അപ്പൊ ഒരു പടആണല്ലോല് ഓല് പോണല്ലേ.
ആഹ് ആ നേരത്ത് ആ രുപടകഇയാൾ കരച്ചിലും കൂടെ ആവതൊന്നും നടക്കൂല്ല അതിനശേ വരയുള്ളൂ
ആഹ് കൈയുല്ല. അസ്ബൻന്റ് ഇവിടല്ലയേ? വീട്ടിൽ വീട്ടിലില്ലേ ആഹ ആഹ അത് ശരി.
അവിടെ കെടുന്നീന്ന് നല്ല തണുപ്പാണ് പറഞ്ഞാണ്ട്.
ആഹ ആഹ് നല്ല മഴയാണല്ലോ?
അതെ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ യാത്ര പോലുണ്ടോ?
എവിടെ ഇഷ്ടക്കാണ് പക്ഷെ പോവാലില്ല.
ഏ
ഉം
ഞങ്ങൾക്ക് പോവാം
ഉം ടൈംഇല്ല പോവലില്ല
ഉം
ഉം പിന്നെ ഹസ്ബൻഡ് നാട്ടിലുണ്ടാവില്ല ഒരാഴ്ചൊക്കെ ലീവിന് വരുള്ളു.
ഏ ശരി
ഓ പിന്നെ ഇക്ക അ വലിയ താല്പര്യം ഇല്ല പോവാന്.
ഉം
നമ്മക്ക് ഇഷ്ട്ടാണ് പക്ഷെ ഓൽക്ക് വല്യ യതാല്പര്യില്ല. നമ്മള് ഓലെ താല്പര്യം പോലെ നമ്മള് പോണ്ടേ, നമ്മളങ്ങനെ പറഞ്ഞ്പറഞ്ഞ്പോണൊരു രസല്ലല്ലോ
ഇല്ല ഇല്ല ഇല്ല ഓ പോക്ണ്ട് പോക്ണ്ട് പ്പൊ വന്നേന്റെ ക്ഷം എവിടൊക്കെ പോയി ഇപ്പ ഇൻഷാ അള്ളാ ഇക്കക്കൊന്ന് പോയിട്ട് ഓണപ്പൂട്ടകുമ്പോക്കിന് വരും വന്നിട്ടൊന്ന് അജ്മീറിൽ പോണന്ന് വിചാരിക്ക്ണ്
ആആ
ഉം
മക്കളെ കൊണ്ടു പോവാപ്പോ
ഏ ഓരില്ലാത്ത യാത്ര നമുക്കില്ല
ആ
ഓരട്ട് കാണ്ട് എവ്ട്ക്കും പോക്കില്ല അത് നമ്മളെ യാത്രയത്തെ
ആ ആ ആ
ആ എങ്ങനെ പിന്നെ വേറെന്തൊക്കെയാണ് ചെടികളൊക്കെണ്ട വീട്ടിൽ
ഉം നിങ്ങൾക്ക്ണ്ടോ?
ഓ റമ്പുട്ടാന് ജാതി മുരുങ്ങക്കായ അങ്ങനെക്കെ സധങ്ങളുണ്ട്.
അപ്പൊ ഇങ്ങൾ പോകുമ്പോ അതൊക്കെ ഇതാവൂലേ
അങ്ങനെ ഇതുവരൊന്നും ആയിട്ടില്ല അതങ്ങനെ വളർന്ന് വന്നിട്ടൊള്ളു.
റമ്പൂട്ടാൻ പൂക്കലോടിങ്ങയോ?
ഓ പകുത്ത ക്കഴഞ്ഞു.
ഏ ശരി തിന്നാകിട്ടീട്ടില്ലയേ?
ആ കിട്ടിയക്ക്ണ് വല്യയ കൊഴപ്പല്ലാതെ കൊറെയൊക്കെ മഴയായില്ലേ ന്നായിക്കോട്ടെ ഞ്ഞി വിളിക്കാട്ടൊ